ഹലോ?
ഹലോ കേൾക്കണ്ടോ?
ഹലോ?
ഹലോ?
ല കേക്കണില്ലേ?
ഹലോ? ഹലോ ആഹ കേൾക്കണ്ടാ?
ഹലോ?
ഹലോ? ഹലോ കേൾക്കണ്ടോ?
ആ മറ്റേ കോള ഹലോ?
ഹലോ?
ആഹ് ആഹ് കേക്കുണ്ട് ഇപ്പൊ കേൾക്കണ്ട്. ഞാൻ പറയുന്നത് അങ്ങട് കേക്കുണ്ടായിനോ?
അച്ചാ അങ്ങോട്ട് കേൾക്കണ്ട് അങ്ങോട്ട് കേൾക്കണില്ല?
ആ കുറച്ചൂ സൗണ്ടിൽ പറയണേ എനിക്ക് ഇങ്ങ ണ്ട് പതുക്കിയാ കേൾക്കുന്നത്.
ഇപ്പൊ കേക്കണ്ടോ?
ആഹ ആ് പതുക്കെയാണ് എന്നാലും ഞാന് നല്ല ഞാനിനെ ശ്രദ്ിക്കുമ്പോ ഇങ്ങനെ കേൾക്കണ്ട്.
അതെ എന്താ ചായടിച്ചോ
ഇല്ലില്ല കുട്ടികള് സ്കൂളട്ട് എത്തിട്ടില്ല എത്ത് നാലരക്കെ ആകും എത്തണം എന്നുണ്ടെങ്കില്. ഒന്നിട്ടേ പതുക്കെ ചായകുടിക്കെ ഉണ്ടാവുള്ളൂ.
അഹ് ശരി.
ഒന്ന് പിന്നെ ചോറ് കഴിക്കാൻ തന്നെ കൊറച്ചു നേരം വൈകി പോയി.
അതെ മായണ്ടാ
ഓ ഒന്ന് ഫുള്ള് മഴയല്ലേ അവിടെല്ലയ മഴല്ലയാ.
ആഹ് മഴ ഒന്നിങ്ങ് തോറ്ന്നപ്പോ മാഴെന്നെ ആയിരുന്നു
ഇന്ന് ഫുള്ള് മഴയാണ്
അതെ അവടിം മഴെന്നെല്ലേ
രാവിലെ തൊട്ടന്നെ നല്ല മഴയാണല്ലോ ചെല ദിവസം രാവിലൊക്കൊര് ഒഴിവ്ണ്ടാവും ഇന്ന് രാവിലെ തൊട്ടന്നെ നല്ല മഴ
നന്നായിട്ടില്ലലേ എന്താ നാല് മണി പലഹാരം എന്താ നാല് മണി പലഹാരന്നോയിക്കാ
കേട്ടില്ല
പലഹാരം എന്താ ഇണ്ടാക്കി ചോയിക്ക
കാര്യായിട്ട് പലഹാരൊന്നും ഉണ്ടാക്കീട്ടില്ല ഇവടെ പിന്നെ ബേക്കറിയൊക്കെണ്ട് അത് വെച്ച് അഡ്ജസ് റ്റെയ്യാന്ന് വിചാരിച്ച് കുട്ട്യേള്ക്ക് ഇണ്ടാക്കിനേക്കാളും ഇഷ്ടം ബേക്കറിയാണെ
അതെ അത് ശരി
അവിടെ കുട്ട്യേളൊക്കെ ഇല്ലേ സ്കൂള്ട്ട് വെരാന്
ആഹ് ആഹ് ഇണ്ട്ണ്ട് എത്തിട്ടില്ല ചെറിയാള് അങ്കലവാടി വിട്ട് വന്നു അതെ എത്തിയിട്ടില്ല
ആഹ് എത്രാള്ണ്ട്
നാലാള്ൺ ചെറിയാള് അംഗലവാടീലാ ചെറിയ ആള് അംഗലവാടീല ആഹ് അവള് വന്നു മറ്റൊല് വെ
അംഗനവാടീത്തെ ആള് എത്തീട്ട്ണ്ടാവൂലേ മൂന്ന് മൂന്ന് മണിക്ക് വിടൂലെ
ആഹ് അത് മൂന്ന് മണിക്ക് വിടും
ഉം
അത്
അപ്പൊ ഉച്ചയൊറക്കൊന്നും നടക്കൂലല്ലേ മൂന്ന് മണിയാവുമ്പോ എത്തുമ്പോ കൊണ്ടരാൻ പോണ്ടേ അംഗൻവാടീക്ക്
ആഹ് പോണം പോണം
എട്ത്തെന്നെ അംഗൻവാടിള്ളത്
ആഹ് അട്ത്തെന്നെ മൂന്ന് വയസ്സ്‌ തെകയ്ണോള്ളൂ
ഏഹ്
മൂന്ന് വയസ്സാവ്ണൊള്ളൂ
ആഹ് ആഹ് ഇപ്പൊ തന്നെ അംഗൻവാടിക്ക് പോവലൊട്ങ്യോ
ഈ ഫോണില് ഇങ്ങനെ നോക്കീറ്റേ കൊണ്ടാക്ക്യോക്കിയതാ
ഏഹ്
ഫോണില് ഇങ്ങനെ നോക്കിയിര്ന്നിട്ടേ കൊണ്ടോയാക്കിയതാണ്
ആഹ് അത് ശരിയാണ് അയിലാറെ നല്ലത് ഇത് ടിവി ആണെങ്കി ഇത്ര പ്രശ്നല്ല അപ്പ കു കുട്ട്യേള്ക്കാര്ക്കും ഇപ്പോ ടിവി വാണ്ട
ഇപ്പ ആഹ് ഇപ്പാര്ക്കും ടിവി ആവ്സ്യല്ലല്ലോ ഒക്കെ ഫോണ് മതി
ഇവിടൊക്കെ ഇപ്പ ഈ എന്താ വെ ക്കേഷനായപ്പളാണ് ആദ്യണ്ടായിര്ന്ന ടിവി ഇങ്ങനെ ബ്ലററായി തൊടങ്ങിയത് അപ്പതന്നെ ഈ വെ ക്കേഷൻ ടൈമും അല്ലേ അപ്പം ഇന്നാ ഫുള്ള് ഫോണ്‌മല്ക്കാവുന്ന് വിചാരിച്ച് അർജന്റിൽ പോയി ടിവിയൊക്കെ വാങ്ങിച്ച് എവടെ കുട്ട്യേള്ക്ക് ടിവി വേണ്ട ഫോണ് മതി
അതെ കുട്ട്യേള്പ്പം ഗെയിമ് കളിക്കാണെങ്കി ഫോണ് വേണ്ടേ
ആഹ ഒൽക്ക് ആ ഫോണ് കിട്ടിയാ മതി പിന്നെ ഒന്ന് വാണ്ട
അതെ എത്ര മക്കളാ
ഏഹ്
എത്ര ള
മ മൂന്നാളുണ്ട് മൂന്നാളുണ്ട് ചെറിയ ചെറുത് മാത്രമേ ഇപ്പ സ്കൂളിൽ പോണള്ളൂ മൂത്താള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഇപ്പോ എക്സാം കഴിഞ്ഞ് ലീവിലാണ് സി എക്ക് പഠിക്കയാണ് അപ്പൊ ഒൻ ലീവിലാണ് മറ്റയാൾ പത്താം ക്ലാസ് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ അലോട്ട്മെൻറ് ഒക്കെ വരുന്നല്ലേ ഉള്ളൂ
അതെ അതെ അപ്പൊ രണ്ടാളും ലീവിലാണല്ലേ
അത് മാത്രം സ്കൂ സ്കൂളിൽ പോയിട്ടുള്ളൂ
എത്രയിലാണ്
ഏഹ്
എത്രാം ക്ലാസിലാണ്
ചെറ്ത് നാലില് ഇപ്പൊ നാലാം ക്ലാസ്സിലേക്ക് സ്കൂൾക്ക് ഉം
അങ്ങനെ
അവിടൊക്കെ സ്കൂളെപ്പളാ വിടാ നാല് മണിക്കോ
ഇവിടെ അഞ്ചരാവും വീട്ടിലെത്തണെങ്കി
അഞ്ചരയോ കൊറേ ദൂരെയാപ്പൊ
ദൂരെയല്ല ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇങ്ങ്ടെത്തണെങ്കി കൊറ്ച്ച് പണിയ്ണ്ട്
ഏ ഞാൻ കേട്ടില്ല
രണ്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് വാണം ഇങ്ങ്ട്ടെത്തണെങ്കി ബസ്സിലെ ആഹ് വൈകിട്ടാണ് വര്അ
ഉം
ഒരാള് ദൂരാണ് അപ്പൊ ഒരാള് കൊറച്ച് വൈകും വരാന്
ആഹ് അപ്പൊ പിന്നെ കുട്ടിയൾക്ക് വന്നാപിന്നൊന്നിനും ടൈമ്ണ്ടാവൂലല്ലൊ എത്ര നേരം വൈകി
ഇല്ല വന്നാ പിന്നെ മദ്രസക്ക് പോണം ഉം
പ്പൊ വൈകുന്നേരാ മദ്രസ
ആഹ് ഇവ്ടെ വൈകുന്നേരാണ് മദ്റ്സ
ആ ബാങ്ക് കൊടുത്തിട്ടാ അല്ലാ അതയിന്റെ മുന്നേ
ബാങ്ക് കൊട്ത്തിട്ട് അത് ആറ് മണിക്കവ്ടെത്തണം
ആ അപ്പ പിന്നെപ്പളാ വിടാ ഒമ്പത് മണിക്കോ അതോ എട്ടര
ല എട്ടരക്ക് എട്ട് മണി ആഹ് ഒരെട്ടേഇരുപതൊക്കാകുംബോക്കിന് വിടും
ഇപ്പൊ അധിക സ് സ്ഥലത്ത്പ്പ രാത്രി മദ്രസില്ലല്ലോല്ലെ ഒക്കെ സുബഹിക്കല്ലേ മദ്രസ്സ്
അപ്പങ്ങനെ ഇവിടൊക്കെ കൊറേ കുട്ടികള്ണ്ടായ കാരണേ ഇത് രാവിലെയും കൊറേ മദ്രസ ഇണ്ട് ക്ലാസ്കാർക്ക്ണ്ട് പ്ലസ് ടു വരെയ്ണ്ട്
ആഹ്
അത് കാരണാണ്
അപ്പൊ മൂന്ന് ടൈമിലും കൂടായിക്കാണ്ടഡ്ജസ്റ്റ്
ആഹ് ആഹ് രാവിലിം വൈകുന്നേരും അങ്ങനെ മൂന്ന് ടൈമില്ട്ക്കാ.
ആഹ് കുട്ട്യെൾക്ക് തീരൊരു ഒയു ഒരു കളി ക്കാള്ളൊരു ടൈമ്ണ്ടാവൂല്ലല്ലേ അങ്ങനായ വന്നാ ചായുടിക്ക കുളിക്ക പോവ അതല്ലേ
ആഹ് ആഹ് ആഹ് എഹ് ശനി ഞാ അ വെള്ളിയായ്‌ച്ചൊയ് വ്ണ്ട്. വെള്ളിയാഴ്ചരൊയിവൊള്ളോ?
ആഹ് വെള്ളിയാഴ്ച ഒരൊയ്വ്ണ്ട് പിന്നെ ശനിയാഴ് എഹ് സ്കൂളില്ലാത്ത ദിവസം
ആഹ് സ്കൂള് സ്കൂൾക്ക് പോണ്ട മദ്രസക്ക് പോണം.
ആഹ് അപ്പളും ഞമ്മക്കൊട്ക്കും പോകാൻ പറ്റൂല വീട്ട്ല്ള്ളോൽക്ക്
എവ്ട്ന്ന് ഇഞെന്തെങ്കിലൊക്കെ പൂട്ടൊക്കെ വെര്ണം ന്നാലെ
ഉം ഒരു കല്യാണത്തിന് പോണെങ്കിലും മദ്രസ് കഴിഞ്ഞ് വന്ന്ട്ട് വാണ്ടേ പോവാന്.
ഏഹ് ഞായറാഴ്ച്ചെക്കപ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കെ വിടൊള്ളൂ. പത്ത് മണിക്ക് തൊടങ്ങ്യാല്
ആഹ് അങ്ങൻ തെന്നെ
ആഹ് അപ്പ തീരെ ടൈമ്ട്ടൂല്ലെയ്
ആഹ് അങ്ങനെ എഹ് ഏത്‌ അധികം കല്യാണത്തിനൊക്കെ പോവുമ്പ ലാസ് റ്റെക്കാരം കാരണം ഈ കുട്ട്യെള് വന്ന്ട്ട് വാണ്ടേ.
അത് ശെര്യാണ്. ലാസ്‌റ്റെന്നെത്താ
ഉം പിന്നെ ഇന്നെന്താ ചായക്ക് കട്യക്കെ സ്ഥിരണ്ടാക്കണ നിർബന്ധതോ എന്തെങ്കിലൊക്കെ കിട്ട്യാമത്യോ.
ഇല്ല അങ്ങനൊന്നുല്ല വന്നാ ചോറ്ന്നാ പിന്നങ്ങനെ മദ്രസേക്ക് പോവൂലേ മദ്രസേക്ക് പോവൂലേ ഒരു ചായ മാത്രം കിട്ട്യാ മതി
അയ് ശെരി പിന്നെ ചോറുന്ന്വേക്കാരല്ലേ
ആഹ് ആഹ്
ആഹ് അങ്ങനെണെ നല്ല പിന്നെ രാത്രി ചോ ചോറ്ന്നോ പ്പൊ വന്ന്ട്ട്.
ആഹ് തിന്നും തിന്നും
ഉം അപ്പൊ പിന്നെ കൊയപ്പല്ല ഈ ബേക്ക് റി നല്ലതല്ലല്ലോ ന്നാലും മക്കൾക്കത് മതി ഇബടെ ഇവടാണെങ്കി ഇവടെ അയ്ന്റെ ഇവടെ കല്യാണം കഴിച്ച്കൊണ്ടന്ന ആ ടൈമില് എന്നെ വടെ എല്ലാരും വൈകുന്നേരം ബേക്ക ക്കറി തിന്നു ന്നാ ഒര് എഹ് ഇന്റെ വീട്ട്ലൊന്നും അങ്ങനൊന്നുല്ലാട്ടോ ആഹ് അപ്പ് പ്പോളൊക്കെ നമ്മള ഈ പൂള പിങ്ങ്യത് അങ്ങൻത്തെക്കെന്തെലുണ്ടാങ്കി തിന്നന്നല്ലാതെ
ആഹ്
ഇങ്ങനെ ഈ ബേക്കറി തിന്ന് ന്നൊരു ശീലൊന്നുല്ലേര്ന്നു. ക്ഷെ ഇവടെ എഹ് ഇവര് പ പണ്ട് മുതലേന്നെ എന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ട്രുമ്പോ തന്നെ ഇവെ വൈകുന്നേരം ബേക്കറി
ഏഹ് ഇണ്ടെങ്കി തിന്ന ഇല്ലെങ്കി അങ്ങനിര്ക്ക.
ഏഹ്
ഇണ്ടെങ്കി തിന്നാ ഇല്ലെങ്കി അങ്ങനിര്ക്ക.
ആഹ്
നിർബന്ധമൊന്നില്ല ഉമ്മൻ
പിന്നെ എന്തൊക്കെയെ വിശേഷങ്ങള്
എന്താ ഇങ്ങനെയൊക്കെ പോണു
വീട്ടില് ഉം ഉമ്മേം ഉപ്പേക്കെണ്ടാ
ആഹ് ഉമ്മണ്ട്
ഉം
ഇപ്പല്ല അവിടെ അവിടെ
ഇവിടെ ഇല്യാ ഉമ്മേം ഇപ്പേന്നും ഇല്ല ഒരൊക്കെ മരിച്ചിട്ട് കൊറേ ആയി കൊറേ വർഷങ്ങളായി പത്തും പതിനഞ്ചൊക്കെ വർഷായി
അതെ അയ് ശരി വീട്ടിൽക്ക് വിരുന്നൊക്കെ പോയിന്നോ പെരുന്നാളൊക്കെ ആയിറ്റ്
ഏഹ്
പെരുന്നാളൊക്കെ ആയിട്ട് വിരുന്നൊക്കെ പോയീന്നോ
ആഹ് പെരുന്നാൾക്ക് പോയി പെരുന്നാൾക്ക് ഇപ്രാവശ്യം ഒഴിവില്ലേനു ഇപ്രാവശ്യം നല്ലൊരു ചാൻസ് ആയിരുന്നല്ലോ സ്കു സ്കൂളും മദ്രാസൊന്നും ഇല്ലാതെ പെ പെരുന്നാക്ക് പോയിട്ട് കൊറേ കാലം കൂടിട്ട് ഞാൻ രണ്ടു ദിവസം നിന്നതാ വീട്ടില് ക്ക് ഇപ്പാ ഹ് ഓരും ഒരുപാട് കാലായിട്ട് ഞാൻ രണ്ടുസം നിന്നിട്ടേ ഇല്ല
അയ് ശരി
ഉം പോയാല് ഇവിടെ ഹസ്ബന്റ് ഒറ്റക്ക് എയ്ക്കരെ അപ്പോ അങ്ങനെ ഞമുക്ക് പോയി നിക്കാനും തോന്നൂല്ല
ആ അതെ അതെ അഹ് ശരിയ
ആ അപ്പൊ അങ്ങനെ ഇപ്രാവശ്യം പിന്നെ എന്തായാലും പോയപ്പോ രണ്ടു ദിവസം അവിടെ നിന്നു
അതെ എവിടീം പോയതെന്നും ഇല്ലേ
ഏ
എവിടെയും പോയില്ലേ ടൂർ ഒന്നും പോയില്ലേ
ഇല്ല ഇല്ല ഇപ്രവശ്യം അതിന്റെ മോളന്നും തരത്തി എവിടെയും പോയില്ല പറഞ്ഞിട്ട് മോ ന് ക്ക് പരീക്ഷായിരുന്ന് അവന്ക്ക് മെയ് ഇരുപതാം തീയതിയാണ് അവന്റെ പരീക്ഷ കഴിഞ്ഞത് അപ്പൊ പിന്നെ എവിടെയും പോവാൻ പറ്റിയിട്ടില്ല പരീക്ഷന്റെ ഇടയിൽ പോയാ ശരിയാവില്ല വിചാരിച്ചിട്ട്
അഹ് ശരി ആഹ് പരീക്ഷായിന്നല്ലല്ലേ അവക്ക്
ആ ആ ഓനക്ക് ഓ ഇത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് പറഞ്ഞു കൊടുത്തു എന്നു കരുതി അവന് പറഞ്ഞു തരുന്നു കുട്ടികളുടെ ചെറുതെറ്റങ്ങലൂടെ കൈഞ്ഞെങ്കിലും മൂത്ത മോൻ്റെ എക്സാം പ്രതികരണം അറിയിക്കുന്നത്കെയ്ൻ പ്രതികരിച്ച് കഴിഞ്ഞെിലും മൂത്ത മൻ എക്സാം കഴിട്ടില്ലായിരുന്നു
ആഹ് ആ ശരി പ്ലസ്ടു ആ
അല്ല പ്ലസ് ടു കഴിഞ്ഞു സി എക്കാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ സി എ
അഹ് ശരി
ഉം
മോൾക്ക് എവിടെ എങ്കിലും കിട്ടിയോ എന്നാഞ്ഞ് അലോട്ട്മെന്റ് വരാ
ഇന്ന് ഇന്ന് ട്രയല ഇതിനൊന്ന് ട്രയൽ അലോട്ട്മെന്റ് അതിൽ എവിടെ ഇല്ല അടുത്തതിലൊക്കെ വരും ന്ന് വിചാരിക്ക
മാർക്കൊക്കെ ഇണ്ടോ
ആഹ് മാർക്ക് കൊഴപ്പമില്ല ആറ് എ പ്ലസ് ബാക്കിക്കെ എയും ബി എ ഒക്കെ ആയിട്ട് അങ്ങനെ
ആഹ അതൊക്കെ ഇണ്ടല്ലോ
ഏ
അതൊക്കെ കിട്ടീക്കണല്ലോ അപ്പൊ ഉണ്ടാവും അടുത്ത അലോട്ട്മെന്റ് എല്ല ഇണ്ടായ്ക്കും
ഉണ്ടാവെക്കുന്ന് വിചാരിച്ച മൂത്താൾക്ക് പിന്നെ ഫുള് ഹെ ഫുള് ഏപസ്ണ്ടായിട്ടു ഓൻ ഓന്നപിന്നെ നി പിന്നെ വേഗം പഠിച്ചാലും കയറി ഇവളും പഠിക്കും പക്ഷെ ഇവൾ ക അത്ര കേട്ട് തലൽ കയറില്ല
അതെ ഫോണ് ഫോണിൽ കളച്ചിട്ടായിരിക്കു ഇപ്പൊ ഫോണ് മതിയല്ലോ കുട്ടികൾക്കൊക്കെ
ഞാൻ കേട്ടില്ല
ഫോണ ഫോണ് കളി
ആഹ ആഹ അതുണ്ട് അയിനും കൊറവൊന്നുല്ല ചാൻസ് കിട്ട ആയിമലും ഇരിക്കും
അതാണ് ഒന്നാമത്തെ തലിൽ കെറാത്ത്
ആഹഹാ
ഉ ഉ അങ്ങനെ എന്താ രാത്രി എന്താ ഫുഡ്
ഏ
രാത്രി എന്താ ഫുഡ്
രാത്രിക്കൊക്ക് ഇനി ചപ്പാത്തി എന്തെങ്കലും ഇണ്ടാക്കലാണ് ഞാൻ സ്ഥിരം ഉ ചോറ് അങ്ങനെ അധികം ആർക്കും വണ്ടിരെല്ല ചോറ അതിന് ചോറ ചോയിച്ചു കുട്ടികളൊക്കെ അപ്പൊ പിന്നെന്നെ ഞാൻ ചോദ്യത്തിന് നിൽക്കണ്ടല്ലോ ചാച്ചി രാത്രി എന്തെലും ചപ്പാത്തിയോ അങ്ങനെ എന്തേലുമൊക്കെ ഇണ്ടാക്കും ചെൽപ്പോ ചപ്പാത്തി ഇണ്ടാക്കാ ഒരു മടിയ അപ്പൊ ഞാൻ ഈ ഉപ്പ്മാവ് ഉണ്ടാക്കൂല നമ്മൾ റാവെറ്റും
ആഹ ആഹ ആഹ അഹക്കോകഴിക്കോ
ആഹ് അതൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ കടിയായി കിട്ടിയാൽ മതിയല്ക്ക്
അതെ
ചോർ നാനല്ലേ മടി
ഉം അപ്പ ചപ്പാത്തിക്ക് കറി സ്പെഷ്യൽ ഇണ്ടാക്കേണ്ടേ
കറി വാണം കറി എന്തായാലും ബീഫ് കറിയോ ചിക്കൻ കറിയോ മീൻ കറിയോ ഇതില് മൂന്നിലേതെങ്കിലും വാണൊ ന്നലേ കഴിക്കൊള്ളൂട്ടാ അങ്ങനെണ്ട്